ഹലോ
ഹലോ
ഹലോ കേക്കാം
ആഹ് കേക്കാം ആഹ് സുഖം സുഖം സുഖം തന്നെ.
വേ ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോർന്നൊരൂ കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിരിക്യാ ആഹ് പിന്നെ പിന്നെ എന്തൊട്
ആഹ് കല്യാണത്തിന് എന്തൊക്കെ സ സദ് സദ്യേൽ എന്തൊക്കെയുണ്ടായിരുന്നു ഇന്ന് കഴിക്കാൻ?
ആഹ് ഒരുപാട് കൂട്ടം കറികളൊക്കെണ്ടായിരുന്ന് നല്ല അടിപൊളി സദ്യയാരുന്ന്
എല്ലാത്തിന്റെ പേരൊന്ന് പറയാമോ?
പേരെന്തുവാ ഇഞ്ചി പച്ചടി ഏ കിച്ചെടി അവിയല് തോരൻ പിന്നെ പ എന്തര് പിന്നെ പാവയ്ക്കാ വറുത്തത് ചമ്മന്തി. തീയല് അങ്ങനെ ഒരുപാട് കറി നാരങ്ങ പത്ത് പതിനഞ്ച് കൂട്ടം കറികളുണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു.
ഉം
മ് പിന്നെ പിന്നെ എന്തുവാ പിന്നെ ആഹ് പിന്നെ എന്തൊക്കെയ്ണ്ട്
ആഹ് പിന്നെ എന്തായ്രുന്നു ആഹ് ല്ല ബാക്കി അവിടുത്തെ കല്യാണത്തിന് വിശേഷങ്ങൾ പറാ
കല്യാണത്തില് ആഹ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന് പെണ്ണും ചെറുക്കനും ഒക്കെ അടിപൊളിയായിരുന്ന് പിന്നെ ഇനി വൈകീട്ട് അതിന്റെ റിസപ്ഷന് പോണം.
ആഹ്
അനെ ഇന്നത്തെ ദിവസം മൊത്തം കല്യാണവായിരുന്ന്.
കല്യാണം
ആഹ് പിന്നെ ഇനി കാ കല്യാണത്തിന് കൊടുക്കാനുള്ള കാശൊക്കെ ഇനി ഒപ്പിക്കണം
ആഹ് അതൊക്കേ ടാസ്ക് പിടിച്ച പരിപടിയ
അത് ഇനി ഒപ്പിക്കണം കല്യാണത്തിനൊക്കെ പോയി കൊടുക്കാതിരിക്കാൻ പറ്റുവോ? അത് ഇനി ഒപ്പിച്ചൊണ്ട് വൈകിട്ട് പോണം ആഹ് ഇനി ഒപ്പിച്ചൊണ്ട് വൈകിട്ട് പോണം ഉം
ഉം
മ് പിന്നെ പിന്നെ എന്തുവാ പിന്നെ അങ്ങനെ പരിപാടികളൊന്നും ഇല്ല മ് കല്യാണത്തിന് വന്ന ആഹ് ഹാ മഴ കൂടെ കൂടെ മഴ പൊടിക്കുന്നുണ്ട് പിന്നെ നല്ല വെയില് വരുന്നു അതുകൊണ്ട് തുണിയൊന്നും ഇട്ട് ഒണക്കാൻ പറ്റുന്നില്ല ഉം മഴ പൊടിഞ്ഞ് പൊടിഞ്ഞ്
ഇവിടെയും ആഹ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ആഹ് ഇവിടെയും ഇതേ അവസ്ഥ തന്നെയ മഴ നല്ല മഴ പൊടിച്ചുപൊടിച്ച് നിക്ക്യാ
ആഹ് പിന്നെ
മഴയുടെ ഇത് മഴ ഇങ്ങനെ പൊടിക്കുന്നോണ്ട് തുണിയൊന്ന് ഉണക്കാനും പറ്റുന്നില്ല
ആഹ് അത്ന്നെ തുണി ഒണക്കാൻ പറ്റുന്നില്ല മ് പിന്ന ഇനി എന്തുവാ പിന്നെ ഉം
രാത്രിക്കുള്ള ഫു രാത്രി കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കിയോ
ആഹ് അതെന്തെങ്കിലും ഇനി ചെയ്യണം എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കണം ഇനി ഇന്നട്ട് വേണം പോവാൻ
മ് പോവാൻ
മ് ഉം പിന്നെ പിന്നെ ഇനി ഈ ആഴ്ച കാണുവായിരിക്കും ഞങ്ങടെ ജോലിയൊക്കെ തൊഴിലൊറപ്പൊക്കെ ഇനി ഒരാഴ്ച കാണുവായിരിക്കും ഭയങ്കര പാടാന്നൊക്കെ പറയുന്നു എന്നാലും ഒന്ന് പോയൊക്കെ നോക്കണം.
ഉം പറന്നു ന പറഞ്ഞ് ഇരുന്നാ ജീവിക്കാൻ പറ്റുവോ
ഇല്ല പറ്റത്തില്ല
ആഹ
അതൊന്ന് തൊടങ്ങുമ്പോ ഇനി എന്തോ ബി ബി ജി റാംജിന്ന് പറയുന്നത് എന്തോന്നുള്ളത് ഇനി പോയി സ തറിയണം മ് പറ്റോങ്കി ചെയ്യണം
ചെയണോ
ഉം പിന്നെ ഇനി അല്ലെന്നുണ്ടെങ്കി പിന്നെ എങ്ങനെ ജീവിക്കും
ആഹ അല്ല കല്യാണത്തിനെത്ര കൂട്ടം കറി ഇണ്ടായിരുന്ന് മൊത്തത്തി തൊട്ട്കൂട്ടാൻ
അറിഞ്ഞു പത്ത് പതിനാലെണ്ണം ഉണ്ടായിരുന്നു
എത്ര തരം പായസം
മ്മ് രണ്ട്
രണ്ട്
ഉം
സദ്യ ഇഷ്ടപ്പെട്ടായിരുന്നോ?
ആഹ സദ്യ ഇഷ്ടപ്പെട്ട് അടിപൊളി സദ്യായിയിരുന്നു.
കല്യാണം താലി കെട്ട് തീരുന്ന വരെ ഇരുന്ന് കണ്ടായിരുന്നോ കല്യാണം മൊത്തത്തിൽ
ആഹ കണ്ട് കണ്ട് കണ്ട് നീ ആദ്യമേ സദ്യയായിരുന്നു ആഹ അത് കഴിച്ചിട്ട് പിന്നെ പോയിരുന്ന് കല്യാണം എല്ലാം കണ്ടിട്ട് ആണ് പിന്നെ ആ പെണ്ണും ഗർ ക്കനുംഒക്കെ അവിടെന്ന് എണീയിച്ചതിന് ശേഷാണ് വന്നത്
മ്മ് ന്ന്
അൻമ്മ് പിന്നെ
പിന്നെ എന്തൊ പിന്നേ
പട്ടിച്ചല്ലയൊക്കെ ഉണ്ടോ അവിടാ
പട്ടിശല്യേ ഒള്ള് പട്ടിശല്ലിയേ ഒള്ള് മ്മ് കോഴിയൊക്കെ വളർത്തിയിട്ട് എല്ലാം പട്ടികൊണ്ട് പോയി
പട്ടി കൊണ്ടോവൊ
ആഹ ഉം
പട്ടി കടിക്കാറുണ്ടോ മനുഷ്യൻ മനുഷ്യരെ കടിക്കാറുണ്ടോ പട്ടി
ആഹ ഒരു വട്ടം വട്ടം കടിച്ച് ഒരു വട്ടം കടിച്ച് കൊറേ അനുഭവിച്ച്
അ ആഹ
ഏ ഒരു വട്ടം കടിച്ച് കൊറേ അനുഭവിച്ച് ഉം അയ്ൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത്
ആഹ
പിന്നേ പിന്നെ മഴക്കോളൊക്കെ വരുന്നുണ്ടിനി
മഴക്കാള് വരുന്നുണ്ട് ആഹ്
ആഹ്
കല്യാണത്തിന് ദൂരെയാണോ പോയത്?
ആഹ് കൊറച്ച് ദൂരവാ
ആഹ്
കൊറച്ച് ദൂരവായിരുന്ന്.
ആഹ്
ഉം പിന്നെ
പോയിട്ട് വന്നേയൊള്ളോ കല്യാണത്തിന്.
ആഹ് പോയിട്ട് ഇങ്ങ്യോട്ട് വന്നതേ ഉള്ളു അതല്ലേ ആ തുണിയൊന്നും ഇനി ഒണ ക്കാൻ പറ്റുന്നില്ല മഴ ഇപ്പം പെയ്യോ പിന്നെ പെയ്യോന്നും പറഞ്ഞിങ്ങനെ നി ക്കുവാ. അതോൺ ണ്ടായ ഇട്ടോണ്ട് പോയ തുണിയൊന്നും ഒണക്കി വെക്കാൻ പറ്റുന്നില്ല. ഉം പിന്നെ പിന്നൊന്നും ഇല്ല ഇനിയി ങ്ങനെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെയോരോന്നൊക്കെ നടക്കുന്ന്. ഉം
കറണ്ട് കട്ടിങ്ങ്യുണ്ടൊവട?
കറണ്ട് കട്ടിങ്ങ് കൂടെ കൂടെ ഒക്കെ ഉണ്ട് മഴ കാറ്റൊക്കെ വരാന്നേ കട്ടിങ്ങ്യുണ്ട്. ഉം
അവിടെ വലിയ മലകളൊക്കെ ഭി ഭീഷണിയായിട്ട് നിപ്പോണ്ടോ?
ഉം ഇബടെ മരങ്ങളേ ഒള്ള്.
ങ്ങളെ ഒള്ള്. ആരും വ വ വ വയല്ത്തെ പെരിയിടക്കാരൊന്ന് പോയി തരുവോ ഒന്നും ചെയ്യത്തില്ല തൂത്ത് തൂത്ത് തൂത്ത് വയ്യ. ഉം ഉം
പിന്നെ
മരങ്ങളൊക്കെ ഒടിഞ്ഞും വീഴുന്നുണ്ട് കാറ്റത്ത്.
ഒടിഞ്ഞ് വീഴും കാറ്റത്ത് ആഹ്
എന്നാലും അതിന്റെ ഉടയര് വരിയോ അത് നോക്കിയോ ഒന്നും ചെയ്യുന്നില്ല
ഒഹ് അ ഒന്നും ചെയ്യത്തില്ലയോ ഉവ്വേ
ആഹ് ഹാ
ഈ അപകടമായിട്ട് നിക്കുന്ന മരങ്ങളുടെ പേരൊന്ന് പറയാവോ ഏതൊക്കെയാണ് ന്ന്?
ആഹ് പേര് അ ഒരു ഒരു ഒരു പ്‌ലാവുണ്ട്.
പ്ലാവുണ്ട്
പിന്നൊരാ ആ പിന്നൊരു അയണിമരമുണ്ട്.
ഇനി മരമുണ്ട് ആഹ്
ഉം അങ്ങനെ ഓരോ മരങ്ങളുണ്ട് ഇങ്ങനെ. തേക്കുണ്ട് മാവുണ്ട് അതൊക്കെ ഇങ്ങനെ ഭീഷണിയായി ട്ട് നിക്കുവാ ഉം
ആഹ്
ഉം പിന്നെ
ആ കോഴി എത്രണം ഉണ്ടന്ന് പറഞ്ഞില്ല.
കോഴിയെ എല്ലാം പട്ടിയുണ്ടോയി എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്നാ
അല്ലല്ല അതല്ല കോഴി ഇപ്പോ നിലവില് എത്ര കോഴിയുണ്ടെന്ന് പ
ആ ഇനി ബാക്കാക്കിയ ഏഴ നാലണ്ണമുണ്ട്
നാല് കോഴിയുണ്ട് മൊത്തം എത്ര കോഴി ഉണ്ടായിന്ന്
അത്തവേരുണ്ടായിരുന്നു
ആഹ മുട്ടയുടെത് കുഴിയണാ
ആഹ മുട്ടയിടുന്നൊക്കെ ആയിരുന്നു
ആഹ്
ഉം
ഭക്ഷവിഷ പതതെല്ലാം ഉണ്ടോ
ആഹ് ഇപ്പം വരെ അങ്ങനെയൊന്നും ഇല്ല
അതെയന്നണ്ട്
ഉം
വീട്ടിൽ ആർക്കും പനിയുണ്ടോ പനി പനി
പനി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറി
ഉം
ഉം പിന്നെ
പിന്നെ അമ്പലത്തിൽ പോകറുണ്ടോ
ആ അമ്പലത്തിലൊക്കെ പോവും
ഓ
അവരെല്ലേ ഉള്ള നമുക്കൊരു കൂട്ട്
ആഹ
ആഹ് അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകവും
ഹോ ജോലിവല്ലോ ചെയ്യുവാണോ?
പറഞ്ഞാ ആ അതന്നെ തൊഴിലുറപ്പിന് പോയ്ക്കോണ്ടിരുന്നല്ലേ ഇപ്പം തൊഴിലുറപ്പ് ആഹ ഗാന്ധിജിയുടെ പണി തീർന്ന് ഇനി
അല്ല ഞാൻ ഇതില്ല അതില്ലാത്ത സമയത്ത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാറുണ്ടോ എന്ന് പറ
വേറെ ജോലിക്ക് ഇല്ല ഇല്ല ഇല്ല വേറെ ജോലിക്കൊന്നും പോന്നില്ല.
പോകുന്നില്ല.
ഉം ഉം
ഇനി എന്തിനെങ്കിലുംക്കെ നോക്കണം. വീട്ടിൽ ഒരു ചെറുക്കനും ഉണ്ട് അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഉണ്ട്.
ഒക്കെ
ഉം
ആ അപ്പൊ ശെരി വിളിച്ചേന് നന്ദി.
ഓ ശരിയെന്നാ